ഹലോ ആ
ന്താ നേരത്തെ സംസാരിക്ക്ന്ന എടക്ക് കാട്ട യിലെ
ആ കട്ടായി പോയി എ ച്ച് പോയതാണോന്ന്
ആ ഇവടെ അങ്ങനയില്ലാ ഇവടെ വന്ന് ആരും വന്ന് ഞാൻ പൊറത്തെറങ്ങിട്ടിരുന്നാ സംസാരിക്കണ്ന്നത്
അതെ അതെ ആ ആ ആരെലും വന്ന അറിയാലോല്ലേ യെ
ആ റിയാം
ആ വേറെന്തൊക്കെ ചോറും കൂട്ടാനൊക്കെ ആയോ
ചോറും കൂട്ടാനും ആയി രാവിലത്തെ അടി ഡ്യൂട്ടി കഴിഞ്ഞ്
ഒക്കെ കഴിഞ്ഞി കൂളി ഒക്കെ കഴിഞ്ഞോ
അതെ രാ
െ രണ്ടാമത്തെ ഡ്യൂട്ടി പെട്ടതാണ്ക്ഷ രണ്ടാമത്തെ രാവിലത്തെ കുറച്ച് ടാസ്ക് ഉണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ കുട്ടികളും പോവ എല്ലർക്ക്
ആ അങ്ങനെ ആ ആ രക്ക പടും വേറെന്തൊക്ക കെ വേറെന്തൊക്കെ വർത്തനം ആ എന്താ മീനൊക്കെ കിട്ടി
മീൻ ഇന്നലെ കൊടുന്ന് വെച്ചക്കണ് ചെമ്പല്ലിയാണ് രൂ ടെെർമീൻ
ആ ആ ആ തലേ ദിവസം കിട്ടിയ പിന്നെ സുഖമാണ് വേഗം കാത്തിരിക്കണ്ടല്ലോ ആ ആ ആ ആ ഏത് സ്കൂളിലാണ്
ഇവിടെ അടു സ്ൂളിൽ തന്നാണ്
ആഹ ആ ഗവൺമെന്റ് സ്കൂളിലാണല്ലേ
ആ പോ രാവിലെട വൈകുന്നേരംടക്ക പോകുന്നുണ്ടെിൽ തിരൂർ ഭഗത്ത് ടണ ഒെ പോകുന്നുണ്ടെങ്കിൽ ഞാൻ പറയും നിങ്ങൾ വാങ്ങിക്കോളന്ന്റിയ ഫ്രിഡ്ജിൽ കണക്കൂട്ടന്ന് വച്ചാ പിന്നെ നമക്ക് ബുദ്ധിമുട്ട ചെയല്ലോ ഉ അതാണ് ഉണ്ടാക്കിയ അതായാലും മെനക്കട ഒന്നായി ഉണ്ടാക്ക
ആഹ നന്നായി മണിക്ക പിന്നെ കൂടുതൽ ആള ഇില്ലല്ല വീട്ടില്
ഇല്ല അല്ല ചോ ഉ ഭക്ഷണം കൊണ്ടകാന അ ആർക്കും വേണ്ട എന്നാലും നമ്മളാ നിക്കുമ്പോ ചായം കടിക്ക ന നക്കുമോ എാല ഒറ്റട്രിപ്പ്ാണ് കഴഞ്ഞുവോ
അ കഴിഞ്ഞു പോവലേ ആ ആ പോയാ പിന്നെ ഒറ്റക്കെ ഉള്ളൂ
അതിന്റെ ഇടൽൊ ഒരു ഫോണ് വന്നാ വിന
ആഹ പിന്നെ രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് പോന്നിട്ടുണ്ടിരുന്ന സമയം പോണത അറിയില്ല
രാവിലത്തെ പണിയല്ല നമ്മൾ ഈ പണിന്റെ ഇടൽ ഒരു ഫോൺ വന്ന ഒന്ന് കെടുക്കാൻ
ആഹ അതന്നെ രാവിലെ പിന്നെ പോണത് സ്കൂളിൽ പോണതരക്കെ ആയി കാരണം പിന്നെ അത് കണ്ട തീരത്തെ വിചാരിക്കും അത് തീരാൻ കാത്തിക്കും പിന്നെ ഓൺലൈൻ മേടിക്കാൻ
അപ്പോളാവും ആ അപ്പോളാണ് ഈ ഫോണും വന്ന് ഇക്ക വന്ന് റൂമ പക്കൊന്ന് പോയാൽ കഴിഞ്ഞു
കഴിഞ്ഞ് അവിടെ തന്ന പിന്നെ അത് പിടിച്ചിട്ട ഒന്ന് ഇരിക്കും പിന്നെ ഒന്ന് കേടക്കും കിടന്നാല് എനിക്ക്പിന്നെ അവിടുന്ന് നീ കളറിമാട്ടി എന്താണ്
ആരങ്കിലും വിട ണ്ടാവും ആ ഇരുന്ന് കാണുക പിന്നെ അപ്പോളാകും അള്ളാ ഇത് ബാങ്കു കൊടുത്ത തത്ര ടൈമായാന്ന് നോക്കി
ആഹ എത്ര പെട്ടെന്ന സമയം പോയത തന്ന് അറിയാത്ത
ഉം ഇല്ലാത്ത ടൈമൊക്കെ അപ്പ അവിടെ വേസ് ചെയ്ട്ടുണ്ടാവും അതു തന്നെയാണ് എല്ലാവരുടെയും അവസ്ഥ
എല്ലാരെയും അവസ്ഥ അപ്പത്തി ഫോൺ
ഫോണ് നെറ്റ് ഒക്കെണ്ട് ഓഫ് ആക്കി ക്കിട്ട് നമ്മളെ പണി
ആഹ എടുക്കുന്ന പണിയൊക്കെ വേഗം മങ്ങ് എടുത്തിട്ട് ആഹ ഒക്കെ കഴിഞ്ഞിട്ട് വന്ന് ഇരിക്കാന് അത് നോക്ക ല്ലേ എല്ലാരും സ്ഥിതി ഇത് തന്നെ ആദ്യം ഓ അതിന്റെ ഉം ഒരു പണിയിട്ടുണ്ടാവില്ല
ഒരു പണില്ല അത് തന്നെയാണ് പറയെൻ്റെ ക്കാ എൻ്റെക്കാന്ന് എന്തൊക്കാറിയോ തലവേദനയാണ് കൈവേദനയാന്ന് പറഞ്ഞ പറയും എന്ത് പണിയാ ഉള്ളത് ഞാൻ പറഞ്ഞേ ഇങ്ങക്ക് ഒഴിവുള്ള ദിവസം ഫുള്ള് പണി നിങ്ങൾ എടുക്കാ ഞാൻ കിടക്കും
ആ ഹ് ഹ് വേല മാതം എന്ത് പണിയാ ഉള്ളത് ആവോ മ് പണിയില്ല എന്നാ ആ അതിനുള്ള കുറച്ചു പണി അന്തിയോളം വെച്ചിട്ട്ടുക്കയും ചെയ്യും
അതന്നെ ഈ ഫോണാണ് പ്രശ്നം
ആ് അ
ഈ ഹ് ഫോണും ചെയ്യലും ഫോണ് ചെയ്യുന്നെക്കാട്ടിനും കൂടുതൽ ഈ വീഡിയോസ് കാണുക
ആ അതന്നെ അവൾക്ക് ഒന്ന് കണ്ട പിന്നെ അടുത്തത് എന്നെ നോക്കും ഓ അങ്ങനെ നോക്കി നോക്കി പോവല്ലേ പിന്നെ ആഹ് കഴിഞ്ഞ അതന്നെ
ഇ പോലെ ല്ല സ്റ്റിക്കർ ഇട്ട് പോന്ന എല്ലരും കൊണ്ട് ഇളികെ വരും
ആഹ വരും അതന്നെ അതന്നെ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ആയപ്പോ നമ്മക്കരു സമാധാനമാണ് വേറെള്ളതൊന്നും ചിന്തിക്കാതെ അങ്ങനെ പോകും ആഹ ഒറ്റക്ക ഒറ്റക്കൊക്കെ ഒറ്റ വീട്ടില ആരും ഇല്ല ഒറ്റേക്കുള്ളള്ള വരെ ഒകെ കൊണ്ട് പോയി ഫോണ ഇല്ലെങ്കിൽ ആ സംഭവം നമുക്ക്ൊ ഇതന്നെക്കാലം ടെൻഷനന്നെക്കാലം ഇങ്ങനെയൊക്കെ ആഹ ഭയങ്കര പ്രയാസം തന്നെയാണ് ഇങ്ങനെയൊക്കെ ആകുമ്പോ
കത്ത് വഴക മണ്ടിച്ചെല്ലാൻ പറ്റുന്ന വീടല്ലാം വീട്ണാ എടുത്ത് പറയുമ്പോ രണ്ട വീടാണേനോ എൻ്റെ വീട് ഇവിടെ തിരിത് നമുക്ക് തിരൂർ കൂടെ പോകയാണെിൽ രണ്ട് ബസ് കയറണം മറ്റേക്കൂടെ ആണെങ്കിൽ മൂന്ന് ബസ് കയറണം
ആഹ ആഹ
ന്ന വന്നിട്ടാണെങ്കിൽ ഒരു മണിക്കൂർ ബസ് കയറി അങ്ങോട്ട് പോകും പോകുന്ന സ്ഥിതിക്ക് വണ്ടി നമ്മ വണ്ടിയ ആട്ട് സ്വമായിട്ട് സ്കൂട്ടി അടിക്ക് പോകവാണെങ്കിൽ വറും ഒരു പതിനഞ്ച് മുപ്പ ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് പ വരേക്ക എത്താം
ആ ആഹ് ആഹ് ആ ആ ആ് വണ്ടിപ്പോ ബസ്സിില് പോണ പോലെയല്ലോ വണ്ടി പോ വക്ക ഇത്ത ഇല്ല
അതന്നെ എന്താപ്പൊ കാട്ടുക പിന്നെ ഫോണിന്റെ അടുത്തക്ക് പോവാരിക്കാൻ പറ്റൂലല്ലോ അതാണ് അവസ്ഥ പിന്നെ ഈ ഫോണും കൂടി ഇല്ലെങ്കി ആ അത
ആ അതന്നെ അതന്നെ കൊറൊക്കെ നമ്മൾ ഇങ്ങനെ ച ഹോളല്ലെങ്കെ
ആ ഈ കോ കോമഡി കണ്ടിട്ട് ഇന്റെയക്കെ എന്നിട്ട് ഇന്റെയൊക്കെ പറയൂ ഈ രാത്രി പത്തുമണി കഴിഞ്ഞാണ് നിർത്തിക്കെ ഇവിടെ വൈഫൈ ഉണ്ട് കാരണം ഇതിങ്ങനെ ഫോണ ഇത തന്നെ ഈ വീഡിയോസ് കണ്ടിരിക്കലാവേ അത്ന്നെ ഫോണ രാത്രിക്ക ഇടക്ക് എടുക്കാൻ വന്നാലെ എനിക്ക് ജ ഫോണ നിർത്തിക്കൂട ഇവിടെ കറക്റ്റ് ആയിട്ട് പത്ത് മണി പത്ത് മണി കറക് ഒക്കെ കറക്റ്റ് ഭക്ഷണം കറക്റ്റ് ഒ കാര്യങ്ങൾ വ
ആ ആ ആ ആഹ അന്നെ സ്കൂളിലോ ഗവൺമെന്റ്ല്ലേ അപ്പൊ പിന്നെ അവക്ക് കൃത്യനിക്ഷതൊക്കെ ഉണ്ടാവും
ഇത് ഏഴ് എട്ടരായാകുമ്പൾ ഭക്ഷണം ചായ കിട്ടണം അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് കറത്തി
ആ ആ ആക്കെ കറക്ട്
ഭക്ഷണം കേൾക്കാം രാത്രി നമ്മള് ഏഴ് ഏഴു മണിക്ക് ഭക്ഷണം കേക്കും
ഏ നേരത്തെ കഴിക്കൂല്ലേ രാത്രി എന്ത് ചോറ് കഴിക്കുവ അതോ ചപ്പാത്തിയാ
ചോറാണോ എനിക്ക് ചോറാണ്
ആ ആഹ അല്ലവാ ക്കകെ എന്താ ചെപ്പ ചോറന്ന്
അങ്ങനെ ഷുഗറും കാര്യങ്ങളും ഉള്ള ആളൊന്നുമല്ല
ആഹ ആഹ് ചോറ്ഴിക്കൂല്ലേ അല്ല ചില ഒരു ഷുഗർ ഒന്നും ഇല്ലെങ്കിലും ശരി ചോറ് കഴിക്കാ ഇഷ്ട ഇല്ലാത്തവരുണ്ടാവാം
ഞാനങ്ങനെ ഞാൻ ഷുഗർ ഉണ്ടെങ്കിലേ കൊടുക്കുള്ളൂ ഇണ്ടാക്കാന നേരത്തെ ഒരു പണി
പിന്നായി അല്ല പൊതുവെ ഗൾഫില് ഇപ്പ നിക്കണവർക്കാണ് അങ്ങനത്തെ ആ സ്വഭാവം രാത്രി ചോറ്ന്നാത അവർക്ക് അങ്ങനെ കുബൂസം ചപ്പാത്തി കഴിച്ചു ശീലായവരാവൂലെ
ദിയ്യ ആഹ് പോർത്ത് തോട്ടല് ഭക്ഷണം കഴിക്കൂല
ആഹ് ആഹ് ആഹ് ള്ളുലേ
ഭയങ്കര സ്ട്രിക്റ്റാ
ആഹ് ആഹ്
നല്ല അത്യാവശ്യ ദിലുവാണ് പക്ഷേ ബോട്ടല്ത്ത് ഭയങ്കര വയറ്ന്
ആഹ് അത് ചെലോർക്കൊക്കെ ഇണ്ട അങ്ങനെ നല്ലതന്നെ എന്നാലും കുട്ടികൾക്കൊക്കെ വേറെ എത്ര നമ്മള് ണ്ടാക്കി കൊടുത്താലും പൊറത്ത്ത്തെ ബാഷണെ ക്കാര ഇഷ്ട ണ്ടാവുള്ളൂ ആഹ്
അത് കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇക്കാക്ക് ബ
ആഹ് അതന്നെ ഇപ്പോ പൊറത്ത് പോയി കഴിക്കൂല്ലല്ലേ പിന്നെ നമുക്കൊരു വിഷമല്ലേ കാരൻ പോയിണ്ടെങ്കി എന്തായ ജീയാ ഏതാ ജീയച്ചിട്ട്
കാത്ത വ്യാഴാഴ്ച അഞ്ചന്മാര് ഒരു അഞ്ചിനള്ള വെയ്യാത്ത ആളാണ്
ആഹ് ആഹ് ആഹ്
കാരണം പെണ്ണെട്ടിക്കാനും പറ്റൂല
അമ്മ ഒന്നുവില്ലേ അടുത്ത്
ഉമ്മ ഉപ്പ ഒക്കെ മരിച്ച്ക്ക് ണ്
മരിച്ചിക്കണില്ലേ ആരുവില്ല ആഹ് ആഹ് ആഹ് അവരൊക്കെ പിന്നെ കല്യാണം കഴിച്ചോടുത്താവല്ലോല്ലേ
ഒരാള് പോ പോളി പഠിപ്പിക്കാ തീരുര് ജോലിക്കാരാ മറ്റാള് പിന്നെ മക്കളെ കെട്ടി മോള് പ്രസവിച്ചെടുക്കാന് അത് ഞാൻ ഇവടെ ഇല്ലെങ്കി വരൂല്യ
ആഹ് ശ അയ് ഞങ്ങളടുത്ത്ക്കാ ഓല് നിക്കാനൊക്കെ വര അവര് പങ്ങന്മാരൊക്കെ നിക്കാൻ വാര ഇങ്ങളെട്ത്ത് ക്കാവുലെ ആഹ് അല്ലെല്യാെലെ അപ്പൊ ഈ ചെറ്യെ എള്ളച്ചനാ ആര കൂടേണ്
എല്ലാ അഹ് ഞങ്ങളെ കൂടെ ആകെ അഞ്ജനെ നൊള്ളു കാക്കാക്ക്
ആഹ് ഇങ്ങളെ കൂടാവൂല്ലേ
ഞങ്ങളെ കൂടെ തന്നെ
അഹ്ആഹ് ആഹ്
ഞങ്ങള് ഹേപ്പി ത്തയി സന്തോഷത്തിന് പോണ്
ആഹ അങ്ങനെ പോണ അതല്ലെ അങ്ങനെ എ പോ എന് പോട്ടെ ഏ ആഹ ആഹ ആഹ ആഹ ആഹ
എന്റെ മറ്റേ മോ ഇന്റെ ഇന്റെ മോന് വേറെ ദൂരെ വീട് പഠിക്കാ പോയാല് ഇനിക്ക് ടെൻഷൻ ഇല്ലാതെ ഇവന് അല്ല ല്ല സംസാരിക്കും ആള് നല്ല ആഹ് ഇല്ലായ്റ്റല്ല കമ്പനി പക്ഷെ എളേയ്ച്ചന് വികരാങ്കന് ഇൻ്റെ പ്രസവിച്ചപ്പ തന്നെ ആൾക്ക് ഇങ്ങനെ നടക്കാൻ വയ്യാത്ത ഒര് ഇതാണ് ആഹ്
പ്രായം ഇണ്ടൊ
ഏഹ്
ആഹ് ആഹ് ആഹ് അപ്പൊ ഇഞെങ്ങനെ വീൽചെയറിലൊക്കെ നടക്കോ?
ഇല്ലാ വാക്കറ്ണ്ട്.
ആഹ് ആഹ് വാക്കർമ പിടിച്ച് നടക്കും ല്ലേ.
ആഹ്
ആഹ് ആഹ് ഉം കൈയിനി കൊഴപ്പൊന്നുല്ലല്ലോ ഭക്ഷണൊക്കെ സ്വന്തായിട്ട് കഴിക്കൂലേ? ആഹ് ആഹ് എന്നാലും ഒറ്റക്കൊക്ക കഴിക്കൂല്ലേ.
ഏഹ് ഒറ്റക്ക് കഴിക്കും. മുപ്പത്നാല് വയസായ്‌ലേ. ഓന്റെ കാര്യങ്ങളൊ ക്കെ ഓൻ കെയ്യും ട്ടാ. അമ്മക്കൊരു ബുദ്ധിമുട്ടൂല്ല. ഒരാള് വന്നാൽ ഇന് ആഹ് പിന്നെ ഇല്ല ഓനിപ്പോ അങ്ങൻത്തെ സ്ഥാപനത്ക്ക് പോവ്ണ്ട്. ആള് ഒര് വെയ്യാത്ത ആൾക്കാരെ പോൽത്തെ സ്ഥാ പനണ്ട് തിരൂര് ആ ഭാഗത്ത്ക്ക് പോക്ണ്ടാള് അപ്പൊ അവര് അവരെ വണ്ടി ആഹ് അവര് വണ്ടിൻ്റെ ഓൽക്ക് ഒന്നും ഉണ്ടായിട്ട് അവ്ടെ പഠിക്കാനൊന്നല്ല.
ആഹ് ആഹ് ആഹ് ആഹ് അതന്നെ അതന്നെ അതാ വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കണേക്കാളും നല്ലെ അതല്ലേ.
പിന്ന ഇങ്ങൻത്തോർക്ക് കൊർച്ച് വാശിയും ദേഷ്യവും കൊർ ച്ച് കൂടുതലും ആവല്ലോ. പ്രായം ചെല്ല്നോട്ത്തോളം ആഹ് അങ്ങനെ പോവുമ്പം ഞാന് ഞാനിവിടെ ആരെങ്കിലൊക്കെ സെറ്റാക്കിട്ട് ഞാൻ പറയും ഞാന് അവിടെ സെറ്റാക്കിട്ട് ആൾക്കാരെ കണ്ടിട്ട് അവിടെ രാവിലാണ്ട് പറഞ്ഞയക്കും എട്ടരയ്ക്ക് പോകും ഇന്ന് പരിപാടിയാണ് മളെ അവി ടെ എന്തേലും ഓന്റുമ്മാന്റായിട്ട് മു ത്തശ്ശിയായിട്ടല്ല ഉമ്മാന്റായിറ്റെന്നെ ഓരൊരോ കാര്യത്തിന് ഇന്നെ വിളിക്കല് ഇക്കാനല്ല വിളിക്കാ ഇക്കാനേം പെങ്ങന്മാരും വിളിക്കൂല കാരണം ഇക്കാക്ക് നേരല്ല രണ്ട് പെങ്ങന്മാർക്ക് അത്രേം നേരല്ല ആഹ് അപ്പം ഞാൻ പോയി ൻക്ക് ഫ്രീയല്ലേ അവി
ആ അപ്പം എല്ലാ പരിപാടിക്കും പോകും ഉം ഉം ആഹ്
അതാണ് പറച്ചില് ആ അവിടെ നല്ല നല്ല അവിടെ ചെന്നാ ഞമ്മളൊന്നും അല്ല ഒന്നുഅല്ല കുട്ടികളൊന്നും ഒന്നുമല്ല പാവം തോന്നുള്ളൂ റബ്ബേ എടങ്ങറ് വരും പാവം തോന്നുന്നു കൊറേ പെൺകുട്ടികളെ കാണുമ്പോളൊക്കെയെ ള്ളോ ചെലപ്പം സ സങ്കടം വരും അങ്ങനത്തെ സ്റ്റാ പലേരും പല കോലാവുമ്പോൾ എന്നിട്ട് ചിലന്മാരൊക്കെ നല്ല കമ്പനി ആകുമ്പോ നല്ല സംസാരികക്കും ചെലവൻമാരൊക്കെ പാവം തോന്നും കാരണം മൂന്ന് ആങ്ങളമാരുടെ ഇടയില് ചിലപ്പോൾ ഒരു പെങ്ങളു ഡായിട്ടുണ്ടാവുള്ളൂ അപ്പൊ ഇങ്ങളാവും ചെലപ്പോ രണ്ട് കാലും കൊ രണ്ട് കൈയും കൊ
കൊഴഞ്ഞിട്ടിരിക്കണെ ഇല്ലേ
അള്ളാഹുവേ നമ്മ കാത്ത് രക്ഷിക്കട്ട്അള്ള
ആഹ് ആ അതൊക്കെതന്നെ നമുക്ക് അങ്ങനത്തെ കാണുമ്പോളാണ് മ് മ്
മക്കളെ കാര്യം ആലോചിക്കുമ്പോൾ നമുക്ക് ഭയങ്കര
ടെൻഷൻ അതന്നെതാണ് ആ ആ ആയിക്കോട്ടെ